ഹലോ ആ എന്തൊക്കെന്റെ വിശേഷം സുഖല്ലേ
ആ സുഖായിട്ടിരിക്ക്ണ്
ഉം ഉം ഭക്ഷണൊക്കെ കഴിച്ചോ
ഇല്ല
ആ ഓക്കേ ടൈം ആകോ
അല്ല ഇന്ന് രാവിലെ കഴിച്ചത് കൊറച്ച് ലേറ്റ് ആയാർന്നു അപ്പൊ പ്പൊ വെഷക്കണ്ല്ല
ഓക്കെ ഓക്കേ എന്ത് ചെയ്യണു ഫ്രീയാണോ
ആ ഇന്ന് ഫ്രീയാണ് വേറെന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല
ഹ ഓക്കേ ന്നെ അവിടക്കെങ്ങനെ ന്ന് വെയിലിണ്ടോ
ആ ഇന്ന് വെയിലാണ് ഇന്ന് വെയിലാണ് ഇന്നലെയൊക്കെ മഴണ്ടായിര്ന്ന്ട്ടോ ന്ന് അങ്ങനെ കൊഴപ്പൊന്നുല്ല
ഉം ഇവിടെയിപ്പൊ കൊറച്ചു ദിവസായിട്ട് മഴയില്ല
മഴയൊന്നു ഇല്ലല്ലേ
വെയിലും ഇല്ല കര്യാട്ട് പക്ഷെ മഴ ആ ലൈറ്റ് ആയിട്ടെണ്ടാവും അ ഇന്നിപ്പോ ഒന്നുമില്ല നല്ല നല്ല ഫെയർ കാലാവസ്ഥ കൊഴപ്പില്ല മ് ഹ് ഇല്ല പഠിക്കണം കുട്ടിയൊരു വിതായിട്ട്
ആ ആ
അവനെ സ്കൂളിലാ ആംഗലവാടീലവ്ടാനയച്ചിട്ട് പിന്നെ പഠിക്കാൻ പോവാന്ന് പ്ലാനിണ്ട്
ആ നല്ല കാര്യം
ഉം അതുവരെ ഇപ്പ പി എസ് സി നോക്കണ്ട് എക്സാം ഇണ്ട് എഴുതണം അല്ല ഇതാക്കന്ന്ണ്ടെങ്കി കിട്ടും
ഉം
ഇങ്ങളു എന്താ ചെയ്യണേ
ഞാൻ പഠിക്കാണ് ഇന്നിപ്പോ ക്ലാസ്സ് ഒന്നുല്ല ക്ലാസ് തുടങ്ങിട്ടില്ല
ഓ ഓ നന്നായെന്തയാലും പിന്നെ വീട്ടില് ആരക്കെണ്ട്
വീട്ടില് ആ അച്ഛനും അമ്മയും ഞാനും വേറാരു ല്ല
ഒരറ്റ മോളാണോ
ആ
ഏ അപ്പൊ നല്ല ഓമന ആയിരിക്കല്ലോ ഒ ഹൊ ഹൊ
ഏ ഇല്ല ഇല്ല അങ്ങനെന്നു ഇല്ല പിന്നെ ഇന്നെന്താ അവിടെ ഭക്ഷണം എന്താ വച്ചേ
അല്ല ന്ന് നോമ്പാണ് മുഹറം നോമ്പ് സുന്നത്ത് നോമ്പിണ്ടേ
നാളല്ലേ മുഹറം
ആ ഇന്ന് ഒമ്പത് പത്ത് നോമ്പാണ് ഇന്നും നോമ്പാണ് നാളക്കും നോമ്പാണ് അപ്പൊ ഇന്നും എടുത്തു
ഓ അങ്ങനെയാണല്ലേ ഇന്നത്തെ ന്താ മാറ്റി നാളത്തേക്ക് ആക്കിയത് കലണ്ടറിലൊക്കെ ന്നല്ലേ
മുഹറം പത്തിനാണ് നോമ്പിന്റെ ലീവ് കലണ്ടറിൽ ഇടുക പക്ഷെ ഇത്തവണ ഇട്ടരിക്കുന്നതെല്ലാം ഒരു ദിവസം മുൻപായിട്ടാണ് ആ ഈ കലണ്ടറി മൊത്തം പ്രിന്റ് ചെയ്തിരിക്കുന്നത് ബട്ട് മാസപ്പിറവി കണ്ടത് വെച്ച് നോക്കുമ്പോ എല്ലാം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഒരു ദിവസൊക്കെ ലേറ്റ് ആയിട്ടാണ് പിന്നെ സാധാരണ ഒമ്പതും പ ത്തു ആണ് ഞങ്ങള് നോമ്പെടുക്ക സുന്നത്ത് നോമ്പാണ് താല്പര്യമുള്ളവർക്ക് എടുക്കാം എടുത്തില്ലെങ്കിൽ തെറ്റൊന്നുല്ല ന്നുള്ള നോമ്പാണ് ഇപ്പോ നമ്മുടെ ഒരുപാട് നിർബന്ധുള്ള നോമ് ക്കെ മിസ് ആവുന്നുണ്ടല്ലോ അപ്പൊ ശെരി ഇരിക്കട്ടെ പറഞ്ഞിട്ട് മുഹറ നോമ്പെടുത്തു ഒമ്പതും പത്തും ഇന്നും നാളെ അപ്പൊ രാ ഇല്ല ഇവിടെ എടെ ഉമ്മയും ബിക്കയും എടുത്തു ഞങ്ങൾ മൂന്നാളും കൊടുത്തിരിക്കുന്നു
ആണല്ലേ ആഹ
രാവിലെ നേരത്തെണീറ്റ് ഇടലേക്കെ കഴിച്ചു ഇനിയിപ്പൊ നോമ്പ് തർക്കുമ്പോഴേ കഴിക്കുവുള്ളോ
ഓക്കെ അപ്പൊ ആളെ ചെറിയ കുട്ടി എന്തെടുക്കണു
അവനെ ഞൻ ഉറക്കാനുള്ള പ്ലാനിലാണ് കിടത്തിയിട്ടുണ്ട് ഏ് ഉറപ്പല്ലാ തോന്നണ അവന എന്തൊക്കെയോ പറയണ്ടായിരുന്നു കൊഴപ്പില്ല ഓർക്കണം കളിക്കാൻ വിട്ടാ പിന്നെ ഈ ആറ മണി ആ ടൈമിൽ ഉറങ്ങും പിന്നെ രാത് അത്ര ഉറങ്ങുക ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാവ
ഓ രാത്രി ഇങ്ങനെ കരച്ചിലാതോ ഇങ്ങിെ രാത്രി ഒന്ന്ും കളിക്കോ
അസിലൊന്നും ഇല്ല കളിക്ക തന്നെ കളിക്ക തന്നെ അല്ലാഹ് നമുക്ക് ഉറങ്ങണ്ടേ എനിക്കാണ് ഓറക്കം മിസ്സായ സങ്കടം വരും രാവിലെ നേരത്തെ എണീക്കുന്നതല്ലേ
ആഹ ആഹ്
ഒറ്റ ഉറഞ്ഞല്ലെങ്കിൽ സങ്കടം വരും
പിന്നെ ഏത് ഫീൽഡ് പഠിക്കാനാ താല്പര്യം
എനിക്ക് ടീച്ചിങ് ആണ് താല്പര്യം
അപ്പൊ പി ജിക്ക് പോണ്ടേ
അതെ ഇല്ല ഇനി ഡിഗ്രി ചെയ്യണം ഡിഗ്രി ചെയ്യണം അതിനന് ശേഷം അടുത്ത വർഷം മേബി അടുത്ത ഇത്ത വർഷം ചേരണം
അടുത്ത തന്നെ നോക്ക് കിട്ടുമായിരിക്കും ോ പിന്നെ കൊച്ചുള്ളത കൊണ്ട്
നോക്കണം നോക്കണം അല്ലെങ്കിൽ എവിടെെങ്കിലും പ്രൈവറ്റ് ആയിട്ടെങ്കിലും ചെയ്യണം അടുത്ത കുറച്ച് കോളേജുകൾുണ്ടല്ലോ അവിടെ പോകണം
ആഹ ആഹ്
പിന്നെ ഞാൻ പി എസ് എ നോക്ക
ആഹ ബി എസ് സി എക്സമ ഒക്കെ ആയോ
വന്നിട്ടില്ല അതായത് എക്സാം എഴുതി ില്ല വന്നിട്ടുണ്ട് ഒക്ടോബർ ആ ടൈമിലൊക്കെ ഉണ്ട് പിന്നെ അടുത്ത വർഷം നിറയ എക്സാംസ് വരുന്നുണ്ട് പറഞ്ഞു അപ്പൊ അയിെല്ലാം കൂടി തൃപ്പേഡിയാണ് ഓരോരോ വിഷയങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം ഇപ്പൊ ബയോളജി ഏകദേശം കംപ്ലീറ്റ് ആയി കമ്പ്യൂട്ടർ അങ്ങനെ കൊറച്ച കുറച്ചായിട്ട് നോക്കാണ്
ഓ അങ്ങനെയാണല്ലേ ഞാൻ ബി എസ് സിക്ക് അപ്ലൈ ചെയ്തിട്ടില്ലേ ഇതുവരെ
അതെയോ ഉ ഉം ഞാന് ഞാന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിപ്പോ റീസന്റ് ആായിട്ട് ചെയ്തതാ ഉം എത്രയ ഒരു മൂന്നു നാാലു മാസന ആയല്ലോ
ചെയ്തിട്ട്
ചെയ്തട്ടെ
ആഹ എന്തോ ഞാ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എന്തോ ഇവര് ആ എന്തിനോ വേണ്ടിട്ട് അപ്ലൈ ചെയ്തരുന്നു പി എസ് സി അല്ല വേറെന്തോ ഒരു ഓ ഗവൺമെന്റിന്റെ എന്തോ ആഹ
അപ്പ എംപ്ലോയയ്മെന്റ് ആയിരിക്കും
ആ അത് അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം
എംപ്ലോയ്മെന്റ് പറഞ്ഞ ഈ സർക്കാർ ജോലികളല്ലേ ഇതിപ്പോ വല്ല ടൈപ്പിംഗ അങ്ങന ഓരോ സെക്ഷൻ ഉണ്ടവു ല്ലോ അതിൽ എ തെങ്കിലും ഒരു ഫീൽഡില് അവർക്ക് ആ ആര്യങ്ങൾ ആവശ്യമാണ് അതായത് ഫീൽഡ് ഒഴിവുണ്ടന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയ്മെന്റില് പഠിച്ചിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാരെ സ്വീകരിക്കും
ഓ
അങ്ങനെ ഇപ്പൊ ഇതാ എന്റെ ഒരു കസി ഇക്കാ എന്റെ കസിന ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ രണ്ട മൂന്ന് ന്ന്‌ ഹ സെക്ഷൻ അതായത് ഒന്നില് ആറു മാസം കിട്ടി അത് കഴിഞ്ഞ് വേറെരെണ്ണത്തിലും ആറ് മാസം കിട്ടി ഇതിപ്പോ കുറച്ചായി പോകന്നു ഏഴെട്ട് മാസ ആത് കാരണം ഒന്നുകൂടെ ആദ്യ തന്നെ കിട്ടി പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു
ആനല്ല കാര്യമാണല്ലോ പിന്നെ ഞാനത് റിവ്യൂ ചെയ്തില്ലായിരുന്നു അന്ന് പോയിട്ട് പിന്നെ റിന്യൂ ചെയ്തി ല്ല പിന്ന അതിനെ കുറിച്ച് ഞങ്ങക്കൊന്നും ഇത്ര ഇത്ര ഇമ്പോർട്ടന്റ് ഉള്ളതാണ്
ഇല്ല ഞാനും ചെയ്തിട്ടില്ല ചെയ്യണംഎന്നു ണ്ട് ഓ ചെയ്യാ ചെയ്യാ അതിപ്പോ നമ്മുടെ ആ ടെൻത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കി പ്ലസ്ടു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടോയി ചെയ്യാം നമ്മൾഎ തുവരെ പഠിച്ചട്ടുണ്ട നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അതിനനുസരി ചെയ്യാം ഞാൻ ചെയ്തില്ല ഞാൻ ഒരിക്ക ചെയ്യാൻ വേണ്ടി പോയി പക്ഷെ എന്തോ കുറച്ചും കൂടി പേപ്പേഴ്സ് വേണം പറഞ്ഞു പിന്നെ വീട്ടില് ഒഴിവുണ്ടായിരുന്നില്ല പോവാൻ അങ്ങനെ അത് മിസ് ചെയ്തു ഉം പോവൻ പറ്റി ല്ല നീൻ ചെയ്യക്കെ ചെയ്യാ
പിന്നെ വീട്ടില് കൊച്ചിനെ നോക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ
ആ ഇ ക്കാടെ ഉമ്മയുണ്ട് പിന്നെ ഹസ്ബൻറിന്റെ അനിയന്റെ വൈഫ് ആള് ഫ്രീ ആയിട്ട് വരല്ലേ ണ്ട് അപ്പൊ അവളും നോക്കും കൊഴപ്പില്ല നല്ല കമ്പനിയാണ് പിന്നെ ക്കാളും പിന്നെ ഇഷ്ടം അവളോടാ കാരണം ആളും ചെറിയ കുട്ടി ഇവനും ചെറിയ കുട്ടി രണ്ടാളും ഇങ്ങനെ കളിച്ചിട്ടു നട ക്കും
ആണോ ചെറിയ കൊച്ചാ ച്ചാണോ
ചെറിയ ചദിച്ചു പറഞ്ഞാൽ ഇപ്പൊ റീസന്റായി കല്യാണം കഴിഞ്ഞട്ടേ ഉള്ളൂ ആ പതിനെട്ട് വയ അത്രേനല്ലേ
പതിനെട്ട് വയസിലോ
ആ പതിനെട്ട് വയസ്സ്
ഈ വർഷാണോ കഴിഞ്ഞത്
മൂ ന്ന്മാസായി
അത്ര നേരത്തെ കല്യാണം കഴിക്കുന്ന ആൾക്കാര് ഇപ്പോഴും ണ്ടോ
ഞങ്ങള് മുസ്ലിംസ് പറഞ്ഞാല് ഇതിപ്പോ ഫാമിലിയില് താറ്റമാരുടെ കല്യാണോ ക്കെ പറ പതിനെട്ട് വയസ്സിലാണ് കഴിഞ്ഞ വിചാരിക്ക് അവരു അവരുടെ വാ പ്പമാര് പറയും കുട്ടി വലുതായില്ലേ കുട്ടിക്ക് കല്ല്യാണം കഴിക്കണ്ടേ എന്ന് പറഞ്ഞൽ നമ്മുടെ വീട്ട ൾയിനെ അടക്കി പിടിച് അങ്ങനെ അവര് ശരി പറഞ്ഞത് കല്യാണം നോക്കും അതെ അതെ
അപ്പൊ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആള് പഠിക്കാൻ പോണില്ലേ
ഇല്ല അവൾക്ക് പഠിത്തത്തോട് അത്ര താല്പര്യ ഇല്ല
ഓ
അവള് ഞാൻ പറയും നീ ഇനി പഠിക്കി വല്ല എക്സാംസ് എഴുത് അല്ലെങ്കിൽ നീ എ പഠിക്കാൻ പോന്ന് പറഞ്ഞാ എനിക്ക് പഠിപ്പ് മണ്ടില് കേറില്ലതാത്ത പറഞ്ഞ്
അല്ല എന്താണ് താല്പര്യമുള്ള ഫീൽഡ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ പിന്നെ പഠിക്കണ്ട ചെറുതായെന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാനാണ് താല്പര്യ രുങ്കി അങ്ങനെയും ചെയ്യാം വീട്ടിലിരുന്ന്
ആളിപ്പോ വന്നതല്ലേയുള്ളൂ ഒന്ന് ഓക്കെ ആവട്ടെ ഓക്കെ ആയിട്ട് മെല്ലെ അതെ എനിക്കും അതാ താല്പര്യം ഇതിപ്പോ വീട്ട് വീട്ടിലേയിരുന്ന നമ്മള് എന്തിനാണി പ്പോ വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് വീട്ടിത്തെ കാര്യങ്ങള് കുറച്ചു നേരം കഴിഞ്ഞാൽ കഴിഞ്ഞു അത് കഴിഞ്ഞപിന്നെ ഫ്രീയായിട്ട് ഇരിക്കാനല്ലേ സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെലും അടുപ്പാവും ഇപ്പൊ നമ്മള് നമ്മടേതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്യണം ഡെഡിക്കേഷൻ നമ്മുടെവക ഡെഡിക്കേഷൻ വേണല്ലോ
മം
ഉം ഇപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ഇപ്പോ പഠിത്തമാണ് സ്വീകരിച്ചിരിക്ക്ണ് പഠിക്കുന്നുണ്ട് ആ ടോപ്പിക്കോക്കെ കംപ്ലിറ്റ് ആയ പിന്നെ എനിക്ക് എക്സാം ഏത് എക്സാം ആണെങ്കിലും ഫ്രീ ആയിട്ട് നല്ല കൂളാ യിട്ട് എഴുതാലോ
ഓ ഓ എക്സാം ഒക്കെ എഴുതി നോക്ക് നല്ലതാണ് കിട്ടാണെങ്കി പി എസ് സി അല്ലേ നല്ലതല്ലേ
അതെയോ ആ നിറയെ വേക്കൻ വെക്കൻസിസ് വരുന്നുണ്ട്ന്നാണ് പറയു ന്നത് നമ്മള് നോക്കല്ലോ ആ അതെ പക്ഷെ ഇപ്പോഴല്ല ഈ കൊറോണക്ക് റീസന്റ്മുമ്പ് കൊറോണയ്ക്ക് മുമ്പൊക്കെ ഇല്ലേ നല്ല വേക്കൻസീസ് ഉണ്ടായിരുന്നു പോലീസിലാണെങ്കിലും പക്ഷെ ആ ടൈമില് പലരും ശ്രദ്ധിച്ചില്ല ഇപ്പോഴാണ് എല്ലാവരും പി എസ് സി പറഞ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും എന്താണ് അവരുടെ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് കൂടുതലായി സോ അതിലേക്ക് കേറാൻ കിട്ടാൻ നല്ല ഭാഗ്യം വേണം അതിനനുസരിച്ച് പഠിക്കും ഒക്കെ വേണം
ഉം അപ്പൊ ആ കിട്ടണ സമയം വേസ്റ്റ് ആക്കണ്ട
ഇല്ലില്ല പഠിക്കും ഇനി ഇങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ച് അയ്യോ കുറച്ച് റസ്റ്റ് വേണന്ന് തോന്നിയാ അപ്പ മാത്രം കൊറച്ച് ഫോണെടുക്കും ഫോൺ യൂസാക്കല് കുറവാണ് എനിക്ക് അധികം ഫോൺ യൂസ് ചെയ്യണത് ഇഷ്ടല്ല
ബുക്കിലോ
ബുക്കിലാണ് പക്ഷെ ഞാനീ ഫോണില് ഈ ചാറ്റ് ജിപിടിയില് ചാറ്റ് ജിപി റ്റിയിൽ ഡൗട്ട്സ് നോക്കും പിന്നെ യൂട്യൂബില് ക്ലാസ്സ്ണ്ടല്ലോ
ആ ആ
ഇക്ക നേരത്തെ പി എസ് സി പഠിച്ചിട്ടുണ്ടായിരുന്നു കോച്ചിങ്ങിനൊക്കെ പോയതാണ് അപ്പൊ അത് കാരണം എത്രയോ ബുക്ക് പണ്ടിലായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ആവശ്യള്ളത്ആവശ്യള്ളത് എടുക്കും നോക്കും റഫർ ചെയ്യാനെ കാരണം നമ്മള് മുന്നേ പഠിച്ച എക്സ്പീരിയൻസ് പഠിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഹോം ട്യൂഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഹ് കാണുമ്പോ തന്നെ ആ ഇന്നത് ഇവിടെ പഠിച്ചിട്ടുണ്ട് ഇന്നത് ഓർമ്മയുണ്ട് എന്നുള്ളത് വരുവല്ലോ
ഓ
അതാണൊരു പ്രതീക്ഷ
പ്ലസ് ടുവിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായോ
ഒ നല്ല മാർക്ക്ണ്ട് നയന്റി ഫോർ പെർസെന്റേജ് ഉണ്ടായിരുന്നു
ആ അപ്പൊ കൊഴപ്പല്ല
ഞാനത് ആ ടൈമില് എനിക്കിഷ്ടപ്പെട്ട ഒരു കോളേജിൽ കൊടുത്തു അവിടെ ബി കോമിന് കൊടുത്തു അതിന് നയന്റി ഫൈവ് പെർസെൻടേജ് വേണം ഒരു പെർസന്റേജ് കുറവ് അപ്പൊ അതില് കിട്ടിയില്ല അങ്ങനെ മനസ്സ് വിട്ടതാണ് പ്രൈവറ്റിൽ പോയി അതെ ഇനി ചെയ്യാലോ
ഉം
ഉ ശരിയാ ന്ന ഞാൻ വിളിക്കാം ഫയാവുമ്പ് മെസ്സേജ് ചെയ്താ മതിയേ
ഓക്കെ
തായ